ഹലോ
ആഹ് ഹലോ
ആഹ് കേൾക്ക്ന്നില്ല്യേ
എന്തൊക്കെ ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് ക ഭക്ഷണം കഴിച്ചോ?
ഇല്ല കഴിച്ചിട്ടില്ല കഴിക്കാനാവ്ണുള്ളൂ ഇങ്ങള് കഴിച്ചാ?
ആഹ് ആഹ് ആഹ് കഴിച്ചു കഴിച്ചു.
കെടന്നാ
കെടന്നില്ല ഇപ്പൊ ഫോൺ കളിച്ചോണ്ടിരിക്കയല്ലേ ഫോൺ വിളിച്ചൊണ്ടിരിക്കയല്ലേ
ഉം ഇവിടെ ഹസ്ബൻ്റ് എത്തീട്ടില്ല.
ആഹ് കഴിക്കാൻ വന്നില്ലേ?
ഉം ഇല്ല എത്തീട്ടില്ല. ആഹ് കടേന്ന് വന്ന്ക്ക്ന്ന്. ഇപ്പം മീൻ പിടിക്കാൻ പോയതാണ് ആ കടയാണ്. മീന് പിടിക്കാൻ തോട് ഇന്ന് മഴെയ്തതല്ലേ
മീൻ വേ മീൻ മീൻ
പിടിക്ക ആഹ് തോട്ട്ന്ന്. മീൻ പിടിക്കല് അറിയില്ലേ
രാത്രി മീൻ പിടിക്കാൻ പോവല്ലേ
ആ ഇവിടെ ഞങ്ങളെ മുന്നു കൂടി തോടൊഴുകും ചെറിയ കൈത്തോട്. മുന്നിലെന്നെ റോഡിന്റെ മുന്നിലെ. അപ്പോ അതി കൂടി ഇങ്ങനെ തോട്ണ്ട് ചെറുതായിട്ട് മീനാള്
അപ്പോ രാത്രി രാത്രി മീൻ പിടിക്കാൻ പറ്റോ?
രാത്രിയാണ് മീന്കൾക്ക് കണ്ണാണ നമ്മള് ടോർച്ച് എട്ത്തുക്കാണ്ട് ഓര്ക്ക് കണ്ണാണൂല നമ്മള് ടോർച്ചെടുത്തി
ആ
തോട്ട്ക്ക്ങ്ങനെ തോട്ട ടോർച്ചടിച്ചു കാണിച്ചു ആ അപ്പൊ ഇമ്മള് മീനിനെ കാണും പിന്നെ ഇന്നു മയയും പെയ്തില്ല അപ്പൊ തോടില് വെള്ളം കലിക്കുണ്ടാവോ
ആ ആ നല്ല മീനൊക്കെ കിട്ടുവല്ലേ വലിയ മീനൊക്കെ?
നല്ലത് തന്നെ ഈ കണ്ണന്നൊക്കെ അറിയോ വരാ മൊയ്യേ മൊയ്യേ പിന്നെ ഈ ചെറിയ ഇണ്ടാവും
എങ്ങനെ
ഒന്നും അടിക്കാത്ത മീൻ കിട്ടുവല്ലോന്ന്
ആ എല്ലാർക്കും പറ്റണംന്നില്ല ചെലോൽക്ക് അത് പറ്റൂല. ഞാനൊന്നും അത് തിന്നലില്ല പിന്നെ ഇവിടെ മൂ ക്ക് വളർത്താൻ ചെറിയ മീനള്ളത് കൊണ്ടിപ്പോ വല്യ മീനാളുണ്ടിവിടെ മീൻ കൊയുല്ലേ മീന് ടാങ്ക് കെട്ടി, അടുത്ത് ടാങ്ക് കെട്ടി ആ എങ്ങനേ?
ഹസ്ബന്റ് കടയാന് അപ്പൊ കട അടച്ചിട്ട് പിന്നെന്ന് വൈകുന്നേരം വന്ന് ഇപ്പ മയ ഒന്ന് പെയ്താരുന്നു നേരത്തേ
പിന്നെ ഇയാക്ക് ജോലിയൊണ്ടോ?
ഇല്ല
ഉം മക്കളെത്ര പേരൊണ്ട്?
ഒന്ന് മ് മക്കള
മോനോ മോളോ?
മോളാണ് കെടന്നാ അവിടെ?
എത്ര വയസ്സൊണ്ട്?
ഒന്നാം ക്ലാസ്സിലാണ്
കൊച്ചു കുട്ടിയാല്ലേ?
ആ നിങ്ങള്തോ കുട്ടികള്?
എനിക്കും ഒര് മോള് ഉം പ പത്തൊൻപത് വയസ്സുണ്ട്
ഓ എന്താ ജോലിണ്ടാ എന്താ പഠിക്യ?
ബി എസ് സി നേഴ്സിംഗ് പഠിക്കുന്നു
ആ നിന്ന് കാണ്ടാണോ?
അല്ല ഇവിട്ന്ന് പോവ്വാ ഇവിടെ അടുത്ത് തന്നെ
ആ ഡയലി പോയിവരികാണ്
ആ അടുത്ത് തന്നെ
എത്ര വർഷ് എത്ര വർഷാ?
രണ്ടാം വർഷം
ഉം എത്ര വർഷണ്ടാവും മൂന്നോ?
നാല് വർഷം
ആ
ഉം
ഇപ്പനി കല്യാണൊക്കെ അപ്പ കഴിഞ്ഞിട്ടാവുംല്ലേ നോക്കുണ്ടോ ജോലിയൊക്കെ
ഇല്ല ജോലി ഇപ്പം പഠിച്ചു കഴിയട്ട്
ആ ജോലിക്കെ കിട്ടി തേ പോലെ പഠി പഠിപ്പിക്കാന്നൊക്കെ പറഞ്ഞ്കാണ്ട് കല്യാണ പോലെ വരു പിന്നെ ഓല് പഠിപ്പിക്കില്ല
ആ
ഞങ്ങള് പഠ്പ്പിച്ചോളാം എന്നൊക്കെ പറ അത്രയേം പൈസകെട്ടി പഠിപ്പിച്ച്കാണ്ടേ ആ കാര്യത്തിപ്പെടാതെ ആദ്യക്കെ വല്യ വിടല് വി പിന്നെ ഓല്തായാലെ
ആ പിന്നെ പഠിച്ചു കഴിയട്ട് പഠിച്ചു കഴിയുമ്പൊ എന്തന്ന് വെച്ചാ ചെയ്യാം ഉം
ഒരു മോളെ എന്തായാലും ഒള്ളൂ ഏ
ആ അതേ ഒള്ളൂ
ഹസ്ബന്റ് നാട്ടില
ഹസ്ബൻഡ് നാട്ട്ലുണ്ട്. വീട്ട്ലുണ്ട്. സുഖവില്ലാകെടക്കുകയാ.
ഏഹ് ഇങ്ങക്ക് ജോലി ഇണ്ടാ അപ്പൊ?
ഇല്ല.
പിന്നെ പ്പൊ പെണ്ണിനെ പഠിപ്പിക്കാനൊക്കെ.
ആഹ് ഒക്കെങ്ങ് നടന്ന് പോവാ ന്ന് പർഞ്ഞാ മതി.
ഏഹ്
അതെല്ലാങ്ങ് നടന്ന് പോവുന്നു ന്ന് പറഞ്ഞാ മതി. ഉം.
ക്ലിയറായിട്ട് കേ
ഉം എന്താ പറഞ്ഞെ?
ലോ. ക്ലിയറായിട്ട് കേട്ടില മുർഞ്ഞ്
ആഹ് അത് നെറ്റിന്റെ കംപ്ലയിന്റായിര്ക്കും. കട്ടായി കട്ട
ആഹ്. ആഹ് എന്താണ് ഹസ്ബെന്റിന് അസുഖം?
ആഹ് ഹാർട്ട് അറ്റാക്കായിരുന്നു.
ഉം ന്താ ഇതൊക്കെഴിഞ്ഞൊ ഓപ്രഷം?
ആഹ് സർജറി കഴിഞ്ഞു. അല്ല അല്ല ഓപ്പൺ സർജറിയായിര്ന്നു. ബൈ ബൈപ്പാസായിര്ന്നു.
ബൈപാസ് ഉം എന്തേ ഏക് കെയ്ഞ്ഞിട്ട് കൊറേയാ
ആഹ് രണ്ടാ നാലാംതി ആവുമ്പൊ രണ്ടും രണ്ട് മാസാവും
ആഹ് ഇപ്പൊ ആയേ ഉള്ളൂ.
ആഹ് ആയേ ഉള്ളൂ.
ഉം
അയ്ൻ്റെ റെസ്റ്റിലാ ആഹ് കൊഴപ്പൊന്നൂല്ല ഉം
മറ്റേ എഞ്ചോ ഗ്രാമൊക്കെ ചെയ്ത് അത് ചെയ്തോക്കീന്നോ ആദ്യം
ആഹ് ആഞ്ച്യോഗ്രാം ചെയ്തു അപ്പൊ മൂന്ന് ബ്ലോക്ക് ഇണ്ടായിര്ന്നു വലിയ ബ്ലോക്കായിരുന്നു അപ്പൊ പിന്നെ ആഞ്ച്യോ പ്ലാസ്റ്റീയ്യാം പറ്റത്തില്ലാന്ന് പറഞ്ഞു അങ്ങനെ കോട്ടയത്ത് മെഡിക്ക
ആഹ് ഉം കൊഴപ്പൊന്നും ഇല്ല്യെടീ
ആ ഇപ്പോ കൊഴപ്പൊന്നുല്ല അൽഹംദുലില്ല ഇപ്പം കൊഴപ്പൂല്ലാതിരിക്കുന്നു
ഉം ന്റെ ജേഷ്ഠത്തിന്റെ അളിയന് ജേഷ്ഠത്തിന്റെ മാപ്പളക്ക് ഇതേ മാതിരി പെട്ടന്ന് ഇത് വേദന വന്ന് അപ്പ അങ്ങനെ ഇതേമാരി ആഞ്ച്യോപ്ലാസ് ഗ്രാമെ അപ്പോ ആഞ്ചിയോപ്ലാസ്റ്റി കൂടി കയ്മെ എളുപ്പം ചിയ്യാർ ഓൽ ചെയ്തിട്ട് ഒരു വർഷം കയ്ഞ്ഞു.
ആഞ്ചോ ഗ്രാം ചെയ്തിട്ട് അ അതിന്റെ കൂടെ തന്നെ ആൻോപ്ലാസ്റ്റി ചെയ്യാൻ ചെറിയൊരു ബ്ലോക്കാണെങ്കി അങ്ങനെ ചെ യ്ത് പെട്ടെന്നാതാവുമ്പം അവര് സ്റ്റണ്ട് ഇട്ട് അതങ്ങ് മാറും മല്ലന്നുണ്ടങ്കി നമ്മളത് വെല്ല്യ ബ്ലോക്കാന്നൊക്ക്യാണ് യ്യാം പറ്റത്തില്ല ഓപ്പൺസ് സർജറി ചെയ്തേ മാറ്റം പറ്റി.
ആ ആ അതെ അത് പിന്നെ ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞു ഇപ്പോ കൊഴപ്പൊന്നൂല്ലെന്നാലും പുള്ളിക്കങ്ങനെ കുടിചുങ്ങോണ്ടിരിക്കണ്ടേ ഇപ്പോ അങ്ങനെ ടൗണ ഓ
ആം പിന്നെ മരന്നൊക്കെ കഴിച്ചാ മതി മരുന്ന് കഴിക്കണം വതലിയാനുള്ള
ഉം മര്ന്ന് അമ്മള് നിൽക്കാതെ കഴ് കവൈ കട്ടാകും ചോര
ആ
ഉം
പിന്നെന്താ കഴിച്ചോ ഭക്ഷണം കഴിച്ചോ
ഇല്ല കഴിച്ചിട്ടില്ല
ആം ഇന്ന് മൊത്തം മഴയായിരുന്നു ശരിക്കും ഇടക്കെടക്ക്
ആ രാവിലെല്ലേ
രാവിലെ ഉച്ച കഴിഞ് ഒക്കെ പൈക്കായിരുന്നു
ആ ഉച്ചക്ക് ബടെഅങ്ങനെ ഇണ്ടായി
ആ ആ ഇവടെ പൈതോണ്ടിരിക്കായിരുന്നു ഉച്ചക്ക് ശേഷം നല്ലോ പൈതു നല്ല പെയ്തു പെയ്തുതോർന്നു ന
എങ്ങനെ
ഇന്ന് ശരിക്കും മഴ പെയ്തു രാവിലെ ഉച്ചക്ക് ഒക്കെമഴ പെയ്തു
അല്ല
ആ ഹലോ കേക്കുന്നുണ്ടോ
അ കേക്ണണ്ട് പിന്നെ അ
ആഹ് ഹ്.. ആം ആ മഴആയതൊണ്ട് നെറ്റിന്റെ ആയിരിക്കും പ്രശ്നം അല്ലയോ
ആഹ പിന്നെ അതുഅ ല്ലെ ഈ രാത്രിപിന്നെ അപ്പോ എല്ലരും ഉഭയോഗിക്കല്ലേ അപ്പളും അങ്ങനെ റൈഞ്ചിൻ പ്രശ്നണ്ടാകും എല്ലാരും ഈ നേരത്തെ ജോലി ഒക്കെ കൈഞ്ഞ് വീട്ടിലിങ്ങനെ ഫോണുമ്മേ ത്തൊണ്ടിരിക്കാകാരം ഒന്നായിട്ടുണ്ടാകും റെയിഞ്ച് അപ്പളാ ആ പ്രശ്നോ ണ്ടാകും അപ്പ എടക്കിങ്ങനെ നല്ല ഉറക്ക് വരിനിണ്ടലെ ഉറങ്ങണ ടൈം ആയോ
ഇപ്പ ഒറങ്ങണം കാരണം നാലരക്ക് എണീക്കണം മോക്ക് പോണം വെളുപ്പിന് ആറ് മണിക്ക് പോണം
എപ്പളാ തിരിച്ചെത്താ
ആ അഞ്ചര ആവുമ്പോഴേതിൻ തിരിച്ചു വരും കൈയിട്ട്
അല്ല ആർ മണിക്ക്പ്പന്താ ക്ലാസ്പ്പ എപ്പള തോറ
ആഹ ക്ലാസ്സ്ല്ലാ അവൾക്ക് ഇപ്പം പോസ്റ്റിങ്ങാ മാവേലിക്കര.. ഗവൺമെൻറ് ഹോസ്പിറ്റൽ..
ആഹ ഇപ്പൊ ആയപ്പെ പോണ്ടന്നെ പിന്നെ എപ്പള്ളാ പോവാ...
അതൊക്കെ ഇബ്ടെന്ന് ആർമണിക്ക് പോണം എട്ട് മണി എട്ടര ആവുമ്പോഴത്തിന്ന് കോളേജ് ബസ്സ് വര. നിർത്തി ത്തരലോ...
ഉം ഉം
പിന്നെ ആ ബസ്സിലാ പോണ് ആ കോളേജ് ബസ്സുണ്ട്..
ആ ആ ഉം പിന്നാലെ... ങ്ങാളവ് ഔ ഓ രിപ്പാ...
എന്താ..
ഇങ്ങള ആ ഭാത്തക്ക് ഉണ്ടാവൂലല്ലേ..
ഇല്ല്യാ...
ആഹ
ഉം പിന്നെ
മോൾ എന്നിട്ട് പറഞ്ഞ് കെടന്നാ
മോള് കിടന്നില്ല മോള് ഏതാണ്ടൊക്കൊ വരകോം പെറക്കൊക്കെ എഴുതൊക്കെ ചെയ്യണ് അവൾക്ക് ഒത്തിരി എഴുതാനുണ്ട്
ഉം ഇന്ന് ലീവ് അല്ലയ്ന്നാ
ഇന്ന് ലീവ് ആയിരുന്ന് അവള് രണ്ട് മൂന്ന് കൊച്ചുങ്ങൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട് ഉച്ച വരെയും ട്യൂഷൻ കഴിഞ്ഞ് പിള്ളേർക്ക് ട്യൂഷൻ എടുത്തിട്ട് പിന്നെ ചുമ്മാ ജോളി അടിച്ച് നടന്ന് നടന്നേച്ച് ഇപ്പഴാ ഈ ഉറക്കം ഒളിച്ചിരുന്ന് ഈ പരിപാടികൾ നടത്തുന്നുന്നത്
അല്ല ശനിയാഴ്ച്ച ന ശനിയാഴ്ച്ച ലീവാ
ശനിയാഴ്ചയും ഉണ്ട്
അപ്പ ഞായറാഴ്ച ടൂഷൻ എടുത്ത് കൊടുക്ക എന്നാ ടൂഷൻ കൊടുക്കാ
ഞായാറായ്ച്ച അല്ലാ ഉം പിള്ളേരും ആറ് ആറ് മണിയ ആകുമ്പോ വരും വൈകുന്നേരം അവധി ദിവസമാണങ്കിൽ പിന്നെ ഇതുപോലെ ഉച്ച വര
ഉം
അല്ലാത്തപ്പോ ആറ് മണി വരെ എട്ട് മണി വരെ ഇരുന്നു പഠിപ്പിക്കും എന്നിട്ട് പിന്നെ അവരുടെ പഠിത്തത്തിന് കയറുന്നെ ഉം അവൾക്ക് വണ്ടിക്കൂലി അതും ഒക്കെ ആകും സമയ ആയോ
ഉം ആഹ് ആ ആ എന്ന പിന്നെ ഇനി നിങ്ങൾ കെടക്കു കെടക്കാൻ നോക്കക്കോളീൻ ഉം എന്നാ ഓക്കേ എന്നാ ആ ആ പതിനൊന്നായി പിന്നെ അത് കൊഴപ്പില്ല പത്രണ്ടിന് ഉള്ളിൽ ശരി ഓക്കെ